ഹലോ
ആഹ് കേക്കുന്നുണ്ടോ?
ഹലോ?
ഹലോ?
ആഹ
കേക്കുന്നുണ്ടോ?
ആഹ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
എന്താ വിശേഷം.
ആഹ സുഖമായിട്ടിരിക്കുന്ന്. എങ്ങനെ ഒണ്ട് മഴയന്നാന്നോ?
ആഹ് രണ്ടു ദിവസമായിട്ട് മഴയാ
ആഹ ആഹ
അതേല്ലേ ഇവിടെ ഭയങ്കരമായി ട്ട് മഴയില്ല പക്ഷെ രാവിലെ തൊട്ടേ ഇങ്ങനെ ചാറി ചാറി നിക്കുവാ ഇടയ്ക്ക് ഒന്ന് തെളിയും പിന്നെയും ചാറും
ഓ ഓ ഓ ഇവിടെ നല്ല പെയ്യും ആഹ് ആ ഇവിടാന്നേ നല്ല പെയ്യുന്നുണ്ടിന്ന്.
അതെയല്ലെ?
ആ ആ ആ അതുകൊണ്ട് ആ തണുപ്പു. ഒണ്ട്. ഇന്നലെ മുതലേ നല്ല മഴയാ.
ആഹാ
എടയ്ക്ക് പക്ഷെ ഒരു വെയിലിന്റെ ഒരു ആയം പോലെ കാണിക്കും പക്ഷെ അങ്ങ് വീണ്ടും
ആ തുണിയൊന്നും ഒണങ്ങാൻ പറ്റ്
ആ തുണിയൊന്നും ഒണക്കാ ഒക്കത്തില്ല ആ പിള്ളേർക്കതും പോവാനും സ്കൂളിലൊക്കെ പോവാനും എല്ലാമേ ആ പാടാ, ആന്നാന്നാന്ന് ആ
പിള്ളാരക്കെത്രേലാ പഠിക്കുന്നെ?
ഏ പിള്ളേര് ആറിലും ഒന്നിലും.
ഉം ഉം
ഉം ത് ചായേ
ചായ കുടിച്ചില്ല, മോള് വന്നില്ല, വന്നിട്ട് കുടിക്കാന്നോർത്തിരിക്കുവാ
ഓ അത് ശെരി ആ ആ ആ ആ എന്തോ പല ആ സ്നാക്സു വല്ലോം ഉണ്ടാക്കുവോ അതോ?
ഇല്ല, എന്തേലും ബേക്കറി സാധനം കാണും. ചെറിയ മോളുണ്ട് രണ്ടു വയസുള്ളതേ അപ്പൊ അതുകൊണ്ട് അതിനേം വെച്ചൊണ്ട് ഇണ്ടാക്കലൊന്നും നടക്ക
ഓ ഓ അത് ശരി ആ ആ
പിന്നെ പണിയെല്ലാം കഴിഞ്ഞോ? അപ്പൊ ഇപ്പദേ ഇന്നലെ തൊട്ട് ഇന്നലെ വൈന്നേരം തൊട്ടു ചെറിയൊരു ജലദോഷം ഉണ്ട് ചെറിയ മോക്ക്. ഉം മഴൊക്കെ വന്നാ പിന്നെ ഹസ്ബൻഡിന് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, പനിയുമായിരുന്നു, അപ്പൊ ഒരാൾക്ക് വന്നാ പിന്നെ എല്ലാർക്കും വരുവല്ലോ.
ഓ ഓ ഓ ആ ഇപ്പം പിന്നങ്ങു കാലാവസ്ഥ പനിയ്ടെ ഇതാ. മൊത്തം, ആ ആ വൈറൽ ഫീവറാ വന്നാ ഒട്ട് മാറത്തുവില്ല.
മാറത്തില്ല അതെ അതെ ഈ ജലദോഷം ഇപ്പൊ ഹസ്ബൻഡിനു വന്ന് തുടങ്ങിട്ട് ഇപ്പോ ഒരാഴ്ച മിച്ചവായെ.
ഓ ഓ
ണ്ടെങ്കിലും ജലദോഷം ഒള്ളു പനിയില്ല ജലദോഷം അങ്ങോട്ട് മാറുന്നില്ല മൂ. ക്കങ്ങ് അടഞ്ഞടഞ്ഞിരിക്കുവാ.
ഓ ഓ ഓ ഓ ശെരി ആ അതുകൊണ്ട് പിള്ളേർക്കൊന്നും പോവാനും ഒക്കത്തില്ല. സ്കൂളിൽ പോയാ ഇതെല്ലാം പിടിക്കുന്നത്. ആ അറിയാം, ആന്ന്, എല്ലാർക്കും കാണും, ആ ചെലരൊക്കെ അങ്ങ് വിടും സ്കൂളി ഏയ്യോ വീട്ടി വെക്കത്തില്ല.
ആ പിന്നെ പ അവരേം പറഞ്ഞിട്ട് കാര്യല്ല അവരെന്നാന്ന് വെച്ചാ ഈ വീട്ടിക്കുടെ നടന്നീ മിറ്റത്തൂടേം പര്യത്തൂടേം നടക്കുമല്ലോ സ്കൂളി പോയ് അടങ്ങിരി രുന്നോളുവല്ലോന്നോർത്താ ഈ വിടുന്നത്. പക്ഷെ അപ്പൊ അടുത്തിരിക്കുന്ന പിള്ളേർക്കൊക്കെ വേഗം പിടിക്കുവേം
ആ ആ നേരെ പിടിക്കും പിടിച്ച് പിന്നെ നമ്മൾ ഇതും കൊണ്ട് ഇങ്ങനെ നടക്ക ക്കണം. ആ വല്ല്യ പാടാ വല്ല്യ പാടാ. ആ ഏതായാലും ഈ ടെംമ്പറേച്ചറൊക്കെ കേറി ഭയങ്കര ഇതാവുവാന്നെങ്കിലേ അങ്ങ് പ്രശ്നവാ, ടെമ്പറേച്ചർ എ താങ്ങിയില്ലെങ്കിലേ, താങ്ങാത്ത കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ, മയങ്ങും ഇതുങ്ങള് ന്നിട്ടോപ്പം പിന്നെ ടെമ്പറേച്ചർ കേറുമ്പഴേ നമുക്കങ്ങിതായി ആ വന്നാല് ആ വന്നാല് അങ്ങ് മാറാനും എല്ലാം പാടാ.
ഉം
ആ
ചായ കുടിച്ചോ?
ആ ചായയൊന്നും അ കുടിച്ചില്ല കുടിച്ചില്ല ഉ ഓ ഇടണം ഉം ആ ഇന്ന് പനിയായണ്ട് വിട്ടിട്ടില്ല കേട്ടോ
ആരണ്ടഎത്ര പേരുണ്ട്?
രണ്ടൊണം ഉണ്ട് ഉ ആ രണ്ടും പോയിട്ടില്ല രണ്ടിനുംപനിയാ ഉ ഉം
ഹസ്ബൻറ് എന്നാ ജോലി എന്തോ?
ഒക്കെ കാണോ
ഓ എനിക്ക്തിനോ ഒരു താല്പര്യം ഇല്ല പുള്ളിക്കാരൻ കാണും ഉം പുള്ളിക്കാരനും അത് ഫുട്‌ബോൾ തിനോട് വല്യതില്ലാ ക്രിക്കറ്റ് ആണ് മെയിൻ
ഓ ഓ ഓ നമ്മള് കാണത്തോന്നില്ല ഇപ്പം ആ ഇല്ല പതിരാത്രിയല്ലേ ഇല്ല്യയോ
അ അതെ അതെ പത്ത് പത്തരക് പത്ത് മണിക്കും പത്തരക്കും ഒക്കെ അല്ലേ അപ്പൊ ഇവിടെ ഇരുന്ന് മോളിരുന്ന് പറയുന്നതേക്കാം പക്ഷെ കാണത്തതും ഇല്ലേ കൂട്ടുകാരൊക്കെ പറയുന്നതും ഒക്കെ അവർക്ക് പിന്നെ കൊറേക്കെ അറിയാല്ലോ
ആആ അ അപ്പയ് പിന്നെ നമ്മള് കാണത്തില്ല എന്ന കഴിഞ്ഞഴ്ച തെക്കഇരുന്നു കാണുആയിരുന്നു നല്ല കളികളൊക്കെ നല്ല നല്ല ടീമിന്റക്കെ അ ഇപ്രാവശ്യം അത് കാണത്തോന്നുംല്ല നമ്മള് പിന്നെ ഇങ്ങനെ ഏ പേപ്പറിലൊക്കെ കാണുവല്ലോ
അതെ അതെ പേപ്പറിലും ടി ഇ ടി വിയില ഫോണില് ഒക്കെ
ആ എപ്പോഴും വരുല്ലേ ആ അത് വന്ന് വരിച്ചതെ ഇരിക്കും ഇങ്ങനെ ഹ് മ്
ഉ പണിയെല്ലാം കഴിഞ്ഞൊ വൈട്ടത്തേന്നുള്ള ഫുഡൊക്കെ
ആ ഫുഡിനി ഉണ്ടാക്കണം അ രാത്രിയിൽ ഇനി ചപ്പാത്തിയാ ആ വൈകിട്ടത്തേനെയുള്ളെ അ ഇനിയിപ്പോഎന്തെങ്കിലുമൊക്കെ സ്നേക്സ് പിള്ളേർ വീട്ടിൽഇരിക്കുന്നുണ്ടെ
അ ഹാ
അ ഏപ്പോഴും പണിയായിരിക്കും എന്തെങ്കിലുമൊക്കെ അവർക്ക് ആ അവർക്ക് രെണ്ണം വെച്ചാ അത് പോരാ പിന്നെ വേറെ വേണം ആ അങ്ങനെ ഇപ്പ രാവിലെ ഉട്ടയെ പണിയാ
ഒരാൾ വെ ഒരാൾക്ക് ഒരാൾ കഴിക്കുന്ന മറ്റയാൾ കഴിക്കത്തില്ല
മെയിനായിട്ട് ഉണ്ടാക്കുന്നെ ആ പിള്ളേർക്ക് വേണ്ട ആ ആ അവന്റെ കൂടെ പ നീ കൂടക്കായിരിക്കുമ്പ പിന്നെ അങ്ങനെ ഇപ്പ എത്ര തവണത്തെ ഉണ്ടാക്കും കൊടുപിലും കഴിഞ്ഞ് മ് മ് ഒന്ന് ഇരിക്കുവാ ഉം അല്ല പേഴ്സണേലേ കൂടുതൽ പറഞ്ഞുകൂടാ കേട്ടോ
അ ഹ ഹ
സ്കൂളില് അ അ പിന്നെന്തോണ്ട്
പിന്നെന്താശേഷം
ആ വേറെ ആ സിനിമയൊക്കെ കാണുവോ?
സിനിമ ഇപ്പൊ അങ്ങനെ സിനിമപ്പെങ്ങനെ സിനിമ കാണിലൊന്നുമല്ല ഇപ്പൊ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെ കാണോന്നല്ലാണ്ട് ടിവിൽ
ഓ ഓ ഓ അല്ലാതെ തീയറ്ററിൽ പോയന്നും
അ ടിയെറ്ററില് വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്
ഓ ഓ അത് ശെരി
ഇപ്പം ഈ മോ ചെറിയ മോളുണ്ടായ പിന്നെ അങ്ങനെ പോക്കില്ല എന്താച്ചാ അവള് കുഞ്ഞായതൊണ്ട് അത് ഇരിക്കുവോ എന്നുള്ളൊരു ഇതിലെങ്ങെനേ ഇരിക്കുവ ഇപ്പൊ രണ്ട് വർഷം ആയി പോയിട്ട് നേരത്തൊക്കെ പോവരുന്നെ ഇപ്പൊ സൗണ്ട് കേട്ടെ അവള് വഴക്ക് ഉണ്ടാക്ക
ആ ആ ഭയങ്കര സൗണ്ട് തിയേറ്ററിൽ ചെല്ലുമ്പഴെ മം മം മം
വല്ലപ്പോഴും ഒക്കെ കാണും പിന്നെ കൂടുതല് എല്ലാം തന്നെ ഫോണിലുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അതെ പ്രേത സിനിമ ഒക്കെ ആണെലും വേഗ‌ റിലീസ് ആവൂലോ ഫോണില് ഓ ടി ടി ലൊക്കെ റിലീസ് ആയി കഴിയുമ്പഴെ
ആ ആന്ന്‌ ആന്ന് ആ ആ എല്ലാ ഇപ്പോ ഫോണിൽ ഉണ്ടായോണ്ട് പിന്നെ ഒരു ഇതും ഇല്ലല്ലോ എന്ത് കാര്യവും പിന്നെ ഇതിനകത്ത് നോക്കിയാൽ മതിയല്ലോ ഫോണിലെ ഹ് ഹ് ചാറ്റ് ജി പി റ്റി ജെമിനിയും പോലെയുള്ള സാധനങ്ങളിൽ നോക്കിയാൽ മതിയല്ലോ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ ഹ് ആ യാ യാത്ര അങ്ങനെ അങ്ങ് പോവാറൊന്നുമില്ല വല്ലപ്പോഴും എ ങ്ങാണം ഒക്കെ പോവും അത്രയെക്കെ ഉള്ളൂ ആ ആ അ ആ അപ്പോ പിന്നെ പോവാറുണ്ടോ യാത്രയെക്കെ
ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഈ മോള് ഉണ്ടായി കഴിഞ്ഞാ പിന്നെ ഞങ്ങളും അങ്ങനെ എവിടെയും വലിയ പോക്കൊന്നുമില്ല നേരത്തെക്കെ പോവായിരുന്നേ ഇപ്പം ഈ നമ്മളും നമ്മുടെ മക്ക പിള്ളാരു രുടെ ഓരോ മൂട് അനുസരിച്ചല്ലേ നമ്മൾ ഓരോ കാര്യങ്ങള് ചെയ്യുന്നേ ഇതുങ്ങളെകൊണ്ടൊക്കെ എങ്ങോട്ടെങ്കിലും പോയിട്ട് വന്നാ പോകുമ്പോൾ നല്ലതാ പോയിട്ട് വന്ന്‌ കഴിഞ്ഞ പിന്നെ ഒരസുഖം പിടിച്ചാ പിന്നെ അത്
ഓഹോ ഓ ആന്ന്‌ ആന്ന്‌ ആന്ന്‌
അതെ അതെന്നെ അതങ്ങൾക്ക് ഒന്നാമത് എ എന്നാ വേദനയാണോ ബുദ്ധിമുട്ടാണോന്ന്‌ പറയാൻ അറിയി ത്തില്ല ഭക്ഷണം കഴിക്കത്തില്ല ആകപ്പാടെ പിന്നെ പ്രശ്നമാ പിന്നെ എവിടേയും പോവാതെ വീട്ടിലിരുന്നാ
ആ ആ ആഹ് ഇച്ചിരി കൂടെക്കെ വലുതായി കഴിഞ്ഞ പിന്നെ
ആ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് നടക്കാനും തന്നെ ഒന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാറായ പിന്നെ
ആ ആ ആ പറയാനും എടുക്കാനും ഒക്കെ വേദനയാ പനിയാ അങ്ങനെയെക്കെ ആ പറയുവാന്നെങ്കിൽ പിന്നെ പ്രശ്നം ഇല്ല അങ്ങനെയൊക്കെയുള്ള ഇച്ചരി കൂടെ പ്രായമേ മൂന്നാല് വയസെ ക്കെ ആവുആന്നേ പിന്നെ പ്രശ്നം ഇല്ല ഉം ഉം എന്തായാലും ഇപ്പോ ഉറക്ക ക്കെ കൊറവായിരിക്കുവല്ലേ രാത്രി അതുങ്ങള് അ
ഇല്ല രാ ഇല്ല മോളെന്തായാലും കൊ അങ്ങനെ കൊഴപ്പമില്ലേ അവള് രാത്രിയില് നല്ല ഉറങ്ങിക്കൊള്ളും കുഞ്ഞിലെതൊട്ടെ അതെ അങ്ങനെ ഒരു ഒർക്കക്കൊ റവൊന്നുമില്ല അതുകൊണ്ട് നമുക്കും അങ്ങനെ വലിയ വിഷയമില്ല പിന്നെ ഈ പറഞ്ഞപോലെ വല്ല അസുഖം വന്നാലേ ഉള്ളൂ രാത്രിയില് ഞരക്കവും മൂളിച്ചയായിട്ടങ്ങ് കെടക്കുവേ
ഓ അത് ശെരി സാധാരണ ഈ പിള്ളേരെ രാത്രി അങ്ങ് തെളിഞ്ഞു കിടക്കും കെട്ടോ കെട്ടോ രണ്ടും മൂന്ന്‌ മണിയാവും ഇതുങ്ങള് ഒന്ന് ഉറങ്ങാൻ പ കലൊക്കെ ഉറങ്ങീട്ട് ഇയ്യോ എന്തൊരു കഷ്ട അതല്ലായിരുന്നു നോക്കും ഉം ഉം ആ രണ്ട് മണിക്കും മൂന്ന്‌ മണിക്കും ഒക്കെയാ ഇതുങ്ങള് ഉറങ്ങുന്നത് ആ ആഹാ
അത് പിന്നെ ഈ കൊറെക്കെ നമ്മള് ഈ ആദ്യം തൊട്ടേ ശീലിപ്പിക്കുന്ന കുറെ ശീലങ്ങൾഉണ്ടല്ലോ
ഓഹോ ഓ
ടിവി ഒക്കെ കണ്ടി പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇരിക്കുന്നവർക്കൊക്കെ ആണെല് അങ്ങനെ പിള്ളാരും കൊറെ നേരമൊക്കെ ഇരിക്കും നമ്മളൊരു സമയം കണ്ട് അവരെ പിടി ച്ച് നമ്മള് കിടക്കുന്നൊപ്പം കൊറേ നേരം ലൈറ്റ് നിർത്തിയൽ എത്ര നേരം കണ്ണ് തൊറന്ന് കെടക്കും
ആ ആ ആ അല്ല ഈ ഇച്ചിരി വലിയ പിള്ളാരാന്നേ കൊഴപ്പമില്ല ഉറങ്ങന്ന് പറയുമ്പഴേ ഉറങ്ങും അങ്ങ് കൊഴപ്പമില്ല ഇച്ചരി നേരം ഒക്കെ തെളിഞ്ഞുകിടക്കു ബാക്കി ഉറങ്ങന്ന്‌ പറയുമ്പോ ഉറങ്ങും ഈ കുഞ്ഞു പിള്ളേരുണ്ടല്ലേ ഈ ഒന്നും രണ്ടും വയസ് ള്ളേ അതുങ്ങളെയൊന്നും ഓ ആ അതുങ്ങള് ഒറങ്ങത്തില്ല നമ്മള് ഇനി എന്തൊക്കെ ചെയ്താലും അതങ്ങള് ഒറങ്ങത്തി ല്ല അത്ങ്ങെക്ക് ഒറങ്ങേണ്ട സമയൊണ്ട് ആ ആ അല്ലാതെ ഇച്ച വല്യ പിള്ളേരാണേ കുഴപ്പമില്ല അതുങ്ങളൊക്കെ ഉറങ്ങിക്കോള്ളും പക്ഷെ ഈ ചെറുതുങ്ങളാണ് ഈ പ്രശ്നം ചെറുതുങ്ങൾ ഒറങ്ങത്തില്ല
അതെ അതെ ഇവടെ പിന്നെ മോള് പിന്നെ പകല് ഒരു രണ്ട് മണിക്കൂർ ഒറങ്ങും
ആഹ് ആഹ് അതങ്ങനെ ആയിരിക്കുവല്ലോ
രാത്രി പിന്നെ നമ്മള് എപ്പ കിടക്കുന്നോ ആ കൂട്ടത്തി കിടുന്നങ്ങുറങ്ങിക്കോളും
അല്ലെ പിന്നെ എന്തൊരു ബുദ്ധിമുട്ടാ ആഹ് ഹ ഹ ആഹ്
പിന്നെ പണിയെല്ലാം കഴിഞ്ഞോ വൈ
ആഹ് പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഉം കുറച്ച് വൈകിട്ട് വൈകുന്നേരങ്ങളിൽ ഇവർക്ക് ഇച്ചിരി സ്നാക്സ് എന്തെങ്കിലും ഒന്ന് ഒണ്ടാക്കി വെക്കണം
ഉം ഉം
ആഹ് ആഹ് ആഹ്
നൈനു ഒണ്ടാക്കുന്ന അങ്ങനെ ഡെയ്ലി ഉണ്ടാക്കുവോ
ഏയ് അങ്ങനെ ഇല്ല ഇടക്കൊക്കെ ഈ പിള്ളാര് വന്ന് ഈ സ്കൂളിന്ന് വരുമ്പോ കൊറച്ച് ചോറ് കൊടുക്കും അത് കഴിഞ്ഞേ ഞാൻ ഈ ട്യൂഷൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പഴ് ആ ആ ആ അപ്പഴ് അതിന്റെ എടയ്ക്ക് ഈ പിള്ളേര് തന്നെ ഇരിക്കുമ്പഴേ എന്തെങ്കിലും കഴിക്കട്ടെന്ന് ഒ ള്ള ചിന്തയില്
ഉം ഉം
എന്തേലും ഒണ്ടാക്കി വെക്കും
ഓ ട്യൂഷൻ കൂടെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോം പിള്ളേരങ്ങ് മടുത്തിരിക്കുവ അല്ലേ ല്ലേ രാവിലത്തെ പഠിത്തോം കഴിഞ്ഞിട്ട് വന്ന്
ആ ആന്നാന്നന്ന് അപ്പൊ എന്തെങ്കിലും ഉം പഴംപൊരിയോ എന്തെങ്കിലു ഒക്കെ എളുപ്പമുള്ള ഡിഷസ് ഒക്കെ നോക്കും ആ അപ്പൊ എള പ്പോ ആന്നല്ലോ ചെയ്യാൻ ആഹ് ആഹ് അതൊക്കെ ഇനി എന്തെങ്കിലും ചെയ്തൊണ്ടാക്കണം
ഉം ഉം
ആഹ് ആഹ് എന്നാ ശരി ശരി ശരി എങ്കി ആഹ്